ഓ.. ആ..
എത്ര നേരന്നുകാത്തിരിക്കണം ഒന്ന് വിളിക്കണങ്കി.
നമ്മൾ ബിസിയല്ലേ? ബിസി ഷെഡ്യൂളല്ലെ?
അതെ, എന്തൊരു പരുപാടി?
ഉ ചുമ്മ കൊറച്ച് പരിപാടിയായിരുന്നു ആ
എന്തുവാ
ഓ ലാപ്ടോപ്പി കൊറച്ച് പണിയുണ്ടാരുന്നെ ഒരു വീട് പണിലബിച്അയ്നു കാര്യങ്ങള്
ഓക്കെ, ഓക്കെ എന്താ രാത്രിയിലൊക്കെ നിങ്ങൾ അമ്പലത്തിപോയിനത്.
വൗ വാ വയിട്ടാപോയെ
നിങ്ങടെ അടുത്താ ഞാനതെ ഓണിക് റൻസിലകൊറെണ്ട് പക്ഷെ എനിക്ക്തെവിടേന്ന് മാത്രം മനസ്സിലായിട്ടില്ലെ. അതാ ഞാ ചോദിച്ചെ ഇത് എവിടാന്ന് ഞാന്ച്ച്ദൂരയാന്ന്.
അല്ലല്ല ഇവിടടുത്ത
ബ ഭയങ്കര ഫേമസ് അല്ലേ? അതിന്റെ മോളിൽ ഉറി ഉറിയൊക്കെ കെട്ട് കേട്ടിട്ടില്ലേത്?
ഔർലിട്ടാമ്പു ഹൊറേണ്ട്.
ആ മൻസിലായി അം അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ വരും അവടെ.
അതെ, മോഹല്ലാല് ഇപ്പോ വന്നിട്ടുണ്ട്.
അല്ലാതി ഇപ്പഴത്തെ കൊച്ചുകൊച്ചാ ൾക്കാരൊക്കെയില്ലെ?
ഉം അ അ
ച്ചി ഇച്ചിപെറുക്കികളൊക്ക വരാറുണ്ട്.
ഉം ഉ
അ ഫോണിൻ
ഉവ്....
ഉ കതാ വേണ്ടത്. പിന്നെ, എന്തുണ്ട് സുഖല്ലിയോ?
സുഖായിട്ടിരിക്കുന്നു. കഴിച്ചില്ല, കഴിക്കണം.
നിങ്ങൽക്കൊക്കെ ന്തു
കഴിക്കാൻ ചോറ് കറി തോരൻ, സാമ്പാറ്, അച്ചാറു ഓക്കെ
അച്ഛ നല്ലെ ഹാബീന്റെ
ആ ഡാ ഡാഡിഡാഡികഴിക്കുന്നു. അച്ഛൻ കഴിക്കുന്നു അമ്മ അവിടുണ്ട്.
ഉം
ഇ പിന്നെ, ഏച്ചിയും, ഏട്ടനും, വിടെണ്ടായിരുന്നു മറ്റന്നാളി പുള്ളി പോവാ അപ്പംഅപ്പ ഇന്ന് വൈക് ട്ട് വരങ്ങോട് പോയി
ഓഹോ! അവര് അവര് പിന്നെ ട്രിപ്പ് ആ ഡ്രിപ് പോയാരുന്നല്ലോ? ഗുരുവായൂർ പോയന്ന് അവരുണ്ടായിരുന്നോ?
ഗുരുവായൂരില്ല കോയമ്പത്തൂര് വന്നു.
അ ആ
അങ്ങനെ പിന്നെ എന്റെരു അനിയത്തി ക്കെണ്ടായിരുന്നു ഇവിടെ.
ആ ഹെ
വൈകിട്ടാ പോയെ. നാളെ ജോലിക്ക് പോവെണ്ടേ?
ഫൈനലി ഓട്ടോ
ഏതാ
കല്യാണ തലേന്ന്ട്തത്താ കിട്ടി
അത് കിട്ടിയില്ല അത് കിട്ടിയില്ല എനിക്കതിനിയാൾ അയാൾ ആൽബം അറക്കുമ്പോഴേ തരത്തുള്ളൂ
എമ്മേൻ കിട്ടരുത് ചേന്റെ പൊട്ടം
വേണം തോന്നുന്നു
എന്റെ മോന്ത അതിനകത്ത് കാണണം അവല് വിളയിച്ച വച്ചേ ന്റെ കൂട്ടിരിക്കുവ കരിമുടിയിലൂടെ വെട്ടി
നീ കണ്ടാരുന്നോ?
ഏഹ് അയ്യോ കണ്ട് കണ്ടില്ലേ എനിക്കറിയാം ഞാൻ നോക്കിയപ്പോ തന്നെ ഒരുമാതിരിഇല്ല മന്ദൻ സാബുന്റെ കൂട്ട് എന്തോ പറയ്ണ് ന്ന്
സ എന്നെ എത്രോ ഫോട്ടോയിൽ ഞാൻ മണ്ട മണ്ടിയാ
ഓ
നാളെ ജോലിക്ക് പോവണ്ടേ
പോണം വെരത്തില്ലേ
വെരും പരീക്ഷകാണോ
ഉം ഏയ്
കാണോ
ഏയ് ഇതുവരെ ഇല്ല
ആഹ് എന്തുവാ ഈ ഇംഗ്ലീഷ് പഠിച്ചുപഠിച്ചങ്ങ് മടുത്ത്
അറിഞ്ഞോ
എന്നും അങ്ങ് എന്തിനാ ആ സബി സുശീല് അയാക്ക് വേറേ പരിപാടിയൊന്നും ഇല്ലേ
വൽ പുള്ളി പക്ഷേ വരാന്തറൈഷ് പഠിക്കാൻ പോകും കേട്ടോ
അവിടെ മാത്രല്ല മം വേറൊരു സ്ഥലത്തും പോന്നുണ്ട് എന്റെ കഴിഞ്ഞ ദിവസം ക്ലാസ് വിട്ടിറങ്ങിയപ്പം എന്റെയൊരു ഫ്രണ്ട് കൂട്ടുകാരനെ ഞാൻ കണ്ടു
ഉം
അപ്പൊ ഞങ്ങൾ രണ്ടൂടി ആ എന്താ എന്നെ പോന്നടുത്ത് അപ്പോപറഞ്ഞു എന്നെ അങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വണ്ടിൽ കയറിയപ്പം പുള്ളി നടന്നവരുന്നു പുള്ളി കണ്ടു പുള്ളി ഇന്നി വിചാരിച്ചു കാണും എന്റെ കാമുകൻ വല്ലോം ആണെന്ന്
ഒ വിചാരിക്കന്ന് എന്തു
പക്ഷെ അയാള് ആ എന്റെ ഫ്രണ്ട് പോകുന്ന വേറെ ഏതോ ഒരു സെന്ററില അവിടേം ഇയാള് വരുന്നുണ്ടേന്ന് പറഞ്ഞ് എനിക്ക് തോന്നി ഇയ്യാള് ബ ബ
കിട്ടണമെങ്കില് അത്യാവശ്യം കാര്യങ്ങള് അറിയാങ്കിലേ അവര് പിടിച്ച് കേറ്റത്തുള്ളൂ
ഉം
കാര്യങ്ങള് അറിയാം പയ്യന് പക്ഷെ ഇയാള് എന്നും അങ്ങ് വരുവാ
ചിരിപ്പിക്കാതെ സത്യ കാര്യങ്ങളൊക്കെ അറിയാം ശു ഷ്പ്പ് കൊറെ നമുക്ക് ഇരിക്കുമ്പോ ഉറക്കം വരും പക്ഷെ എന്നും വരുമ്പ ങ്ങയി എല്ലാ ദിവസവും ഈ വിഷയം തന്നെ ഈ വിഷയം തന്നെ അപ്പൊ നമുക്ക് മടി വരത്തില്ലേ അല്ലാതെ ആ രണ്ടാഴ്ച ഓ ആഴ്ച്ചേ ഒരു വെട്ടം ആന്നേലും വേണ്ടില്ല ആഴ്ച്ചേ മൂന്ന് വേട്ടോമം ഇത് തന്ന വരുന്നേ
ഉം ആഹ് സാർ ണ്ട്
ആഹ് രസതന്ത്രവോ ഊർജതന്ത്രവോ വേറെ എന്തെലുംക്കെ കേരളത്തിന്റെ ചരിത്രവോ പിന്നേ ഇപ്പഴത്തെ പ്പം നടക്കുന്ന ചോദ്യങ്ങളെ ന്തുവാവ് കറണ്ട് അഫയേസ്
ഇന്ന് ഇന്ന് ഇന്ന് കറണ്ട് അഫേഴ്സിന്റെ ലൈവ് ഉണ്ട്. ആപ്പില്
ന്ന നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ
ൻ നിങ്ങൾക്കില്ലാ കാര്യം എടുക്കണമായിരുന്നു.
ഗുണമുണ്ടോ?
ഗുണമുണ്ടെന്ന് തോന്ന്ന്ന്
സാറ് ഭയ്ങ്കര കമ്മ്യൂണിസ്റ്റ്കാരനാ. പക്ഷെ അതിനാത്ത് സാറിന്റെ ഹാൾ ടിക്കറ്റിൽ ചന്ദനക്കുറിട്ടോണ്ടിരിക്ക്ന്ന്
ക്ക്പ്പൊ അമ്പലത്തിൽ പോ മ്മൂണിസ്റ്റുകാരുണ്ട് ബ്രോ
ഒണ്ട്, ഒണ്ട്. ഞാനും അങ്ങനൊള്ള ഒര ആളാണ്. പക്ഷെ സാറ് അന്തം കമ്മിയാണ്ന്ന് ക്കാര് പറയാറ് ള്ളെ അത്കൊണ്ട് ഞാൻ പറഞ്ഞെ
ഈ കമ്മ്യൂണിസ്റ്റ്കാരൻന്ന് പറയുമ്പഴേ ഒരു മൊണ്ണകളാ
അല്ല
ഒരി ക്കലും ഞാൻ ഒരിക്കലും നമ്മളെ പാർട്ടി പറയര്ത്. ഈ സന്ദർഭത്തിലെന്നാലും ഞാൻ പറയും ഒരി ക്കൽ ഞാൻ അംഗീകര്ച്ചെര്ന പോയിൻ്റല്ല
ഉം ഉം ഉം ആഹ്, പോട്ടെ കോൺഗ്രസാന്ന് പറയായിരുന്നാ മതിയേ. എനിക്കത്രേ ഉള്ളു എനിക്കീ എൽ ഡി എഫിനേക്കാളും വല്ല്യ ദേഷ്യാ ഈ കോൺഗ്രസ്
ഇത്രേം ദേഷ്യം ഒള്ള ഒരാളെ ഞാൻ കണ്ടില്ല. സീരിയസായിട്ട് പറയാ സാറെല്ലാർക്കും നമ്മുടെ കർഷകപ്പാർട്ടിയോടാണ് കൊറച്ചൂടി ദേഷ്യം വരുന്ന്
നീലയോടിത്ര താല്പര്യാണെല്ലാര്
നീല നമ്മളെ രാ രാജ്യത്തിനെതിരാ യു ഡി എഫ്
അതെ
അതെ
ആരൂല്ല പാർട്ടികളൊക്കെ മാറി ഭരിക്കും. അതൊന്നും അല്ലല്ലോ നമ്മുടെ പ്രശ്നം
മൊത്തത്തിൽ കേരളത്തി ബി ജെ പി വേണ്ട. പക്ഷെ കേരളത്തി വന്നാ പണി കിട്ടും
കേരളത്തില് കേരളത്തില് നമ്മടെ താമര വിരിയത്തില്ല. വിരിയും കൊറെ കൂടെ കഴിയുമ്പോ വിരിയും പക്ഷെ ഇപ്പം
അതു ചുമ്മാതെ ബിരി എപ്പഴല്ല
വിരിയും വിരിയാതിരിക്കത്തില്ല. പക്ഷെ ഓഹ് കേരളം മൊത്തമായി കഴിഞ്ഞാ അത പതിച്ചു പോവും
അല്ല ഇവ്ടെ വന്നാ ശരിയാവത്തില്ല. അവടൊക്കെ ഓക്കെ. ഇവിടെ വന്നാ ശരിയാവൂല. കാരണം ഇവ്ടെ
ക ക അല്ല ഞാൻ പറയട്ടെ. ആൾക്കാര് തമ്മി വെത്യാസം നമ്മടെവിടത്തെ താമരക്കാര്ടെ ചിന്താഗതിയല്ല അങ്ങ് കേന്ദ്രത്തിരിക്ക്ന്നാൾക്കാര്. അവര് കുറച്ച്കൂടി എനിക്കോന്ന്ച്ചിരി ബുദ്ധിയായിട്ട് ചിന്തിക്കും. ഇവരൊക്കെ വെറും ബുദ്ധിശൂന്യായിട്ടുള്ള ആൾക്കാര. ആ വീഡിയോകള് ഇട്ത്ത് കണ്ടാ മതി വര്ന്നതൊക്കെ. അപ്പൊ മനസ്സിലാവും.
ഉം, ഉം അങ്ങനെ കശകേ ഇന്ത്യ ബി. ജെ പി തന്നെ ഭരിച്ചാലെ ഇന്ത്യക്ക് വല്ല്യ പുരോഗതി ഉണ്ടാവത്തൊള്ളു
പിന്നെ എനിക്ക് തോന്ന്ണ്ട്
ഹാള് ച്ച് പൊട്ടക്കെണറ്റി കെടക്ക്ണ തവളയായത്കൊണ്ടാ
ഹാ ആയ്ക്കോട്ടെ.
രണ്ടായിരത്തി പതിനൊന്ന് പതിനാലിന് മുമ്പ് മറ്റ്ള്ള രാജ്യങ്ങൾക്ക്- ഏഹ് നമ്മുടെ പ്രധാനമന്ത്രീന്ന് പറഞ്ഞപ്പോ എന്തുവായിരുന്നു വെല- മൻമോഹൻ സിങ്ങ്ള്ള സമയത്ത് എന്തുവായിരുന്നു വെല അത് മാത്രം ആലോയ്ച്ചാ മതി-
അത് ഇ അത് ന്ന് പറഞ്ഞ കാല മീൻസ്- പ്രധാനമന്ത്രി മാറിയോണ്ട് മാത്രല്ല ബാക്കി ഭരണ സമ്പ്രദായങ്ങളൊക്ക മാറി അവിടിരിക്കുന്ന ആൾക്കാരു ഒക്ക മാറി അപ്പം- നമ്മളു ഇപ്പൻ ഇ അന്നത്തെ ആഹ് ജനതങ്ങളാണോ ഇപ്പോഴത്തെ ജനങ്ങള് അന്ന് അന്നത്തെ ജനങ്ങള്- മൊത്തം മാറിയോണ്ടാണെന്ന് അതും അതും മാറിയത്-
പൊയി ഇന്ന് അന്നത്തെ ഇനങ്ങൾ എന്തിയെ അവരെല്ലാം ചത്തൊ ഇപ്പഴും ഒണ്ടല്ലോ-
അന്ന്ത്തെ ജനതേന്റെ ചിന്താഗതിയല്ലിപ്പഴത്തെ ജന ജനതയ്ക്ക്- അപ്പം നമ്മള് മുന്നോട്ട് ചിന്തിക്കന്നനുസരിച്ച് തലപ്പത്തിരിക്കുന്ന ആൾക്കാരും ചിന്തിച്ചേ പ
എ എത് എത്ര വന്ദേഭാരത് ട്രെയിന്കള്- സെമി കണ്ടർ മിഷൻ അയ്യോ സെമി കണ്ടക്ടർ മിഷൻ പ്രോത്സാഹിപ്പിക്കുക- ഡിഫെ ഡിഫൻസില് എ ഡിഫെൻസിലാണെങ്കി നാലാം സ്ഥാനത്തായിപ്പോയി ഇന്ത്യ അന്ന് എത്രയാരുന്നു അഞ്ചോ ആറാമതോ എങ്ങാണ്ടാര് ആഹ് -
അത് പ്രധാനമന്ത്രിയുടെ മാത്രം ഗുണവാന്ന് ഞാൻ പറയു- ല്ല ബാക്കിയുള്ള ആൾക്കാരും എല്ലാം അതുപോലെ നിന്നോണ്ടാ-
കുന്തം- മ് പ്രധാനമന്ത്രി ഒറ്റൊരാളുടെ കാര്യം തർക്കിക്കണം തർക്കിക്കണം-
തർക്കിക്കാം പക്ഷെ നാളെ ഞാൻ അവിടെ വന്ന്-
അവിടെ വന്ന് തർക്കിച്ചാലും ഞാനേ ജയിക്കത്തുള്ളൂ ഹാ അങ്ങനെ വിട്ടാ ഒക്കത്തില്ലല്ലൊ-
ഒരിക്കലുംഅല്ല-
ആഹ് എന്തായാലും രാജ്യത്തിന് നല്ലത് ബി ജെ പിയാ അത്രേ ഉള്ളു ആഹ്പിന്നല്ല-
ഉം പോട്ടെ മക്കുവ്ടെ-
കയിഞ്ഞിവിടെങ്ങാണ്ടൊക്കെ ഒണ്ട് എവ്ടോ സ്ലീപ്പിംഗ്-
സ്ലീപ്പിങ്ങാ ഒറക്കം മലയാളത്തിൽ പറയൂ കുട്ടി എന്നി നാണ് ഇങ്ങനെ ഇംഗ്ലീഷുകളുപയോഗിക്കുന്നത്-
അതെയതെ അവൻ നിദ്രയിലാ-
നിദ്ര എത്ര മണിക്കെണീക്കും അവനിനി-
ആഹ് അവ അയ്ന് തോന്നുമ്പോക്കെ എണീക്കും അന്നരം എന്റ മണ്ടേ അവൻ ചാടി കേറി എന്നെ ഒണത്തും-
പാവം അമ്പലത്തിൽ പോയിട്ട് എന്ത് പ്രാർത്ഥിച്ചു-
ഞാൻ ങ് പ്രാർത്ഥിച്ചു ദുർഗയുടെ കല്യാണം പെട്ടന്ന് നടക്കാൻ പ്രാർത്ഥിച്ചു-
ഞാനാഗ്രഹിക്കുന്ന ഒരാളോടൊപ്പം ആവണം എന്നും പ്രാർത്ഥിക്കണേ-
ആഹ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്
ഇപ്പഴേ വേണ്ട കൊറച്ചൂടി പ്രായോക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊ കിട്ടിട്ട് മതി-
മതി മതി ആ അതാ നല്ലത് അല്ലെങ്കി വെല കാണത്തില്ല-
അതെ ഏ അല്ലേലും എനി അല്ലേലും എനിക്കൊക്ക പൊന്നുംവെലെയാ അത് വേറെ കാര്യം- അത് അത് വിട് അത് വിട്-
ആഹ് അതെതേ ആക്രി വെലയാ ആക്രി-
പൊന്നും വെലയാ-
മ് പൊന്നാ പൊന്നാ ആന്നാന്നാന്ന്-
മ് അതെനിക്കറിയത്തില്ല അമ്മ്ക്കകം- നമ്മക്കൊക്ക ഞാൻ പ പറയുന്നില്ല-
എനിക്ക് ഓർക്കുമ്പോ തന്നെ ചിരി വരുവാ-
ചിരിക്കരുത്-
ആ പിന്നെന്തോണ്ട് വിശേഷ്
വിശേഷം- നല്ല വിശേഷാ എനിക്ക് ചോറ് കഴിക്കണം ഒറങ്ങണം- ഇന്നൊന്നും പ
ചോറ് കഴിക്ക് സമയമായി
സമയം അതിക്രമിച്ചു കഴിഞ്ഞു സമയം കഴിഞ്ഞു
അതേ ഏഴ് മണിക്ക് മുമ്പ് ഡിന്നർ കഴിക്കണമെന്നാണ്.
എന്നാലും ദെ എന്നാലും ദഹ അത്താഴം കഴിച്ചാലേ ദഹനം ശരിയാവൂ. നമ്മളോ നമ്മളോ ഒറങ്ങുന്ന സമയത്ത് ദഹനപ്രക്രിയ കഴിച്ച് നമ്മടെ ആന്തരാവയവങ്ങൾക്കൊരു ഏഹ് എന്താ സമാധാനം കാണത്തില്ല എപ്പഴും പ്രവർത്തിച്ചോണ്ടിരിക്കും അവർ ഒന്ന് വിശ്രമിക്കാനൊര് തില്ല ഒറങ്ങാന്ന് പറി നമ്മടെ ആന്തരാവയവും നമ്മടെ ശരീരം എല്ലാ റിയാ നമ്മള് ബുദ്ധിമതി അതല്ലേ ഞാൻ പറണെ പൊന്നുമ ക്യെ തെറിക്കും ആൾക്കാര് എനിക്ക് വേണ്ടി
ഉം നല്ല കുട്ടി.
ആഹ് അപ്പം നമ്മള് പക്ഷെ എൻ്റെ ദഹന പ്രക്രിയൊന്നും ശെരിയല്ല. ശ്വസന പ്രക്രിയിം ശെരിയല്ല ഞാൻ വായ തൊറന്നാ ഒറങ്ങ്ന്നെ.
അ ടേപ്പ് വെച്ച് ഒട്ടിച്ചാ മതി
ഉം അത് പറ്റത്തില്ലല്ലോ ടേപ്പിനെ മറികടന്ന് എന്റെ വായ തുറക്കും.
ഇല്ല ഒരഞ്ച് ടേപ്പ് ഒരേപോലെ ഒട്ടിച്ചാ മതി പിന്നത് ശെര്യാവുമ്പോ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടടയും.
പി പിന്നെ തൊറക്കേണ്ടി വരില്ല രാവിലെ എനിക്ക് അനക്കം കാണത്തില്ല കാരണം ഞാൻ